ആ ഹലോ
ആ കേൾക്ക്
ഓ കേൾക്കാണ്ട് കേക്കാണ്ട് മൂന്ന് എന്തൊക്കേണ്ട് വിശേഷം സുഖായിട്ട് ഇരിക്കണു ഉം ശരി ഞാന് പിന്നെ കോൾ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുമ്പോഴേ നെറ്റിന്റെ ഇഷ്യൂ ഇണ്ടായപ്പഴേ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഇനി ഫോണില് വല്ല കം പ്ലൈന്റ് വന്നോന്ന് വിചാരിച്ചിട്ടേ ഒന്നടിച്ചു നോക്കിയതാ ഉം ആഹ് മഴയ് മഴപ്പൊ പെയ്തോണ്ട് ഇന്നല്ല ഇന്ന് രാവിലെ നല്ല മഴ ഉച്ചക്കേശഷം മഴയില്ലാതെ വെയിലേയിരുന്നല്ലോ ഇപ്പോ
അതല്ലേ മഴ പെയ്യുമ്പോളും- വരും
ആഹ അതുകൊണ്ട് ഇരിക്കൂലേ എന്നാല് ആഹ ശരി പിന്നെ എന്താ ആഹ ഫുഡ് കഴിച്ചു സമയായില്ലേ ഫുഡൊക്കെ കഴിച്ചു മ്മ് ഇന്ന് രാവിലെ - കിടന്നിട്ടില്ല ആ കിടന്ന് മക്കള് ഉറങ്ങിക്കൊണ്ടിക്കണ്ട് എല്ലാരും ഒന്നും ഉറങ്ങിയിട്ടില്ല ഇല്ല ഉറങ്ങിട്ടില്ല കിടക്കാനുള്ള പരിപാടിയിലാണ് പിന്നന്ത പിന്നെ എന്തൊക്കെയ അടു വർത്താനൊക്കെ ആഹഹ് ഞാന് പിന്നെ വേറെ ഒരാൾക്ക് വിളി ച്ചു വിളിച്ചപ്പോ അതിന്റ ഏതേലും - ഫോണില് കോള് പോണില്ലാന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ആഹ് എന്തറില്ല എന്തോ കംപ്ലൈന്റായിരുന്നു തോന്ന്ണ് ണ്ട്
ആഹ് ആഹ്
ഞാനാ ഇനിക്ക് ഒന്ന് പകല് വിളിക്കാനൊന്നും പറ്റിട്ടില്ല ഇന്ന് സ്കൂളിൽ പോകുകയും ചെയ്തു അപ്പൊ പിന്നെ വൈകുന്നേരയിട്ടാവന്നത് ആഹ് പുതിയതായിട്ട് അവ്ട്ത്തെ എച്ച് എമ്മ് അവര് ലീവാണ്. ലീവാണ് അവര് അവ്ട്ത്തെ എച്ചമ്മോര് എന്താ പറയാ ഊം റിട്ടയേർഡായി പോയതായിര്ന്നു അപ്പൊ അവിടുത്തെ അത് ഒരു എച്ചമ്മ് എത്തിട്ടില്ല അപ്പ അവരെ പോസ്റ്റിംഗിന് വേണ്ടീട്ട് പോയയത് ഊം പോയി ആഹ് അവര് ആഹ് എച്ചമ്മിന്റെ ക്ലാസ് മെയിന്റെയ്ൻ ചെയ്യാൻ വേണ്ടീട്ട് ആഹ് അങ്ങനെ അപ്പൊ പിന്നെ- എന്താ പറയാ അപ്പൊ വൈകുന്നേരാണ് വണ്ടി എത്ര ദിവസത്തിനാണ്ന്ന് അങ്ങനെല്ല സാധാരണ എച്ച് എമ്മിന്റെ ക്ലാസ് അവർക്ക് ക്ലാസ് എടുക്കാ അവർക്ക് ക്ലാസ് കേറാൻ കഴില്ല അവർക്ക് അതല്ലാത്ത സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ശരിയാ ക്കണ്ടാവും അപ്പൊ പിന്നെ അവരെന്തെയ്യും അവര് ക്ക് അവര് അവര് സാലറീന്ന് പിട്ടിഎ കൊറച്ച് പൈസ കൂ ട്ടും പിന്നെ ഓല ഓലെ സാലറിന്ന് കൊറച്ചും കൂടെ വളരെ ഏഴ് രൂപയൊക്കെ ആണ് മൊത്തംണ്ടാവൊള്ളു ഒര് വിക്ക്ണാക്ക് ആ അപ്പൊ ഓരു പ പക്ഷെ അതൊരു വർഷം ഫുള്ളായിറ്റ് കിട്ടും അങ്ങനെണ്ട് ആ അ ഓഹ് അങ്ങനെ അവര് തീലാ പ്പം എച്ചെമ്മ് വന്നിട്ടില്ല പ്പ അവര് പീട്ടിയെ അവര് മൂന്ന് രൂപക്ക് വരോ ചോ പറ്റൂല മൂന്ന് രൂപക്കൊന്നും വരൂല മൂന്ന് രൂപക്കൊന്നും ൻക്ക് വണ്ടി കൂലിന്നെ വര്ന്ന്ണ്ട് പ റ്റൂലാന്ന് പറഞ്ഞ് അപ്പൊ ഈ ടീച്ചേർസൊക്കെപ്പാടെ പിര് ച ഇപ്പൊ ഞങ്ങള് തൽക്കാലം അഞ്ച് രൂപയൊക്കെ തരാം പക്ഷെ എച്ചെമ്മ് വന്ന് കഴിഞ്ഞാ എച്ചെമ്മിന്റെ സാലറി കൂടി സാലറിന്ന് നാല് രൂപ വെച്ച് ഏഴോ എട്ട് രൂപയൊക്കെങ്ങക്ക്ണ്ടാവുംന്നൊക്കെ പറഞ്ഞ് ആ ഒര്തീല് ഞാൻ പോയതാ എന്തായാലും ഈ ഒര് വർഷം ൻക്ക് കപ്ലീറ്റ് ചെയ്യും ചെയ്യാം ഞ്ഞീ എച്ചെമ്മ് വന്ന്ട്ട് ഞ്ഞ് എച്ചെമ്മ് വന്ന്ട്ട് ഞാനന്നെന്റെ ക്ലാസ് ട്ത്തോളാന്ന് പറയണെ ൻക്ക് പോകും വേണ്ടെരൂല അങ്ങനെയ സാധാരണ ഓല് ക്ലാസ് ഇട്ക്ക ഓര് ട്രിപ്പ്പോവും ഓല്ക്കൊഴിവുണ്ടാവില്ല അങ്ങനേണേല് അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി ഇന്ന്ങ്ങനെ പോയി ഞ്ഞി അങ്ങനെ മുമ്പോ നി ഒഴിവുണ്ടാവില്ല പകലൊന്നും
അതെ രാത്രി ആയാലും പിന്നെ വീട്ടിലെന്നെണ്ടാവും കൊറേ ചുറ്റുപാട്
ആ വന്ന്ട്ട് എന്തെയ്ക്കാരം വന്നിട്ട് ഒരുപാട് വൈന്നേരം ചായ മക്കളൊക്കെ ചായ കുട്ച്ച പാത്രം കഴുകലും അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെണ്ടാക്കി ചോറൊ പ്പ ണ്ടാക്കെച്ച് പോയതോണ്ട് എളുപ്പണ്ടായ്ര്ന്നു
എ എത്ര മണിക്ക പോ പോവേണ്ടി വരാവോ പത്ത്
പത്ത് മണിയായിട്ട് ല്ല ക്ലാസ് പത്ത് മണി പത്ത്മണിക്ക് പോയാ തലേന്നേ എത്തും വല്യ ദൂരം വരാന് ഇന്ന്പ്പോ കൊറ്ച്ച് ആ ഇല്ല്യ നാലരക്ക് വി ട്ട്കയ്ഞ്ഞാല് നാലേ മുക്കാലൊക്കാവുമ്പത്ത് വീട്ട്ലെ ആ ഓര് സ്കൂളിട്ടത്തുമ്പോഴക്കെത്തും ഉം എത്തും അപ്പോക്കെത്തും ചെയ്യു പിന്നെ ചെലപ്പെന്തേലും വർക്കൊക്കെ ചെയ് ആ
കുട്ടികളും കംപ്ലീറ്റ് പോയിട്ടേ വരാൻ പറ്റുള്ളൂ
ആ കുട്ട്യേള് കംപ്ലീറ്റ് പോവണ്ട ഷ് പക്ഷെ നാലരയാണ് നമ്മൾ സ്കൂൾ ടൈം ആ ടൈം കഴിഞ്ഞ മക്ക് പോരാ കുട്ടിക അക്കെ പ്രൈവറ്റ് സ്കൂള് അവിടെണ്ട് കുട്ടിയാള് പോയിട്ട് പോരല്ലങ്ങനെ പ്രശ്നല്ല നമക്ക് പോവക്കയ്യ
ചെ ചെലര് വണ്ടിക്ക് പോണ കുട്ടികളെ ഒരു വണ്ടി ഒരു ട്രിപ്പ്ഴിഞ്ഞ് രണ്ട് ട്രിപ്പ് കഴിഞ് അങ്ങനെക്കെ ഉണ്ടാവുല്ലോ
ആ അങ്ങനെ അവിടെ മറ്റേ പിന്നെ വേറെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അടുത്തുള്ള ടീ ചേസൊക്കെണ്ടാവല്ലോ അല്ലാതെ ആ അല്ലാതെ കുട്ടിളെ വി കെ മൊത്തത്തില് എല്ലാരും ത് സ്റ്റാഫ് റൂമ് പൂട്ടിക്കാണ്ട് പോരൂല്ല അത് ചെയ്യൂല്ല ആരെങ്കിലു
ആഹ് ബയി
ഇന്നിപ്പോ ഇന്ന്ഒറ്റല്ലെ കട്ടിങ് ഡെ അയിന്റെ ഇതാണ്ന്ന് പർഞ് ണ്ടണ്ട് ന്താ പറയാ കൊഏ എഴുതാനൊക്കെ ണ്ടായിന്ന് രജിസ്റ്റർ കംപ്ലീറ്റ് പ അങ്ങനെ ഇന്ന് കൊർചേരം വൈകി ന്നാപ്പന്ന് ഇന്നെയി കൊർച്ച് വൈകിട്ടാ സ് നാലേ മുക്കാല ആവുമ്പൊത്യാത്തെല് ഇണ്ട അഞ്ചേക്കാലക്കെ ആയീണ് ത്തിയപ്പൊ. പ്പൊ പകലൊന്നും ഫ്രീ ണ്ടാവൂല്ല. അപ്പപ്പ വന്നിട്ട് പ്പ നാളെ ക്കക്ക്ള്ളതെ എഴുതാവേണ്ടി ബു സ്തകൊക്കെ കൊണ്ടുവന്ന്ണ് എഴുതാൻ വേണ്ടി ഇരുന്നതാണ് ഹ് ഹ ഹ അതും വേണം നോ ക്യ പിനെ കൊർച്ച് ത് ജസ്റ്റ് നോക്കി ണ്ടാക്കി ക്കണെ നോതൃ നോട്ടിന്റെ ആവശ്യല് പക്ഷെ നോട്ടൊൽക്ക് കാണിച്ചു കൊടു ക്കണം നമ്മള്.
ആഹ് അങ്ങനെ
ന്നാലേ മുക്ക് ക്ലാസ്ട്
മലയാ മലയാള മീടിയല്ലേ
ആ മലയാളം മീടിയാണ് ഇംഗ്ലീഷ് മീഡിയം അടുത്തിട്ടണ്ട് രണ്ട് ക്ലാസ്ണ്ട് എയും ബിയും ഉണ്ട് ഞാൻ ഏ ക്ലാസ് എടുത്തു
ആഹ് ആഹ് ശേ അതില് കുട്ടികൾ കുറവവുമാണ് അല്ലേ ഇവിടൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തില് നല്ല കുട്ടികളാ മലയാള മീഡിയത്തില് കുറവാണ്
മിഡിത്തില് മൊത്തം ടോട്ടല് മുപ്പത്തിനാല് കുട്ടികളേ ഉള്ളൂ അതി ഇരുപത്തി അത് പേരും ഇംഗ്ലീഷ് മീഡിയത്തിലണേ ക്ക് പതിമൂന്ന് കുട്ടികളേ ഉള്ളോ
ഓ അത്ര കുറച്ചുള്ളുലേ
കുറച്ച് സുഖാണ് സംഭവം എളുപ്പവാണ് അതാണ് ഇപ്പൊ നി നോ രണ്ട് കുട്ടികളെ ഉള്ളതില് ഒന്നും എഴുതാനും വായിക്കാൻ അറിയത്ത കുട്ടികള ഒരുര് മറ്റ മെന്റലി ബാക്ക്വേഡ ആ തെളുവാണോ അങ്ങനെ ഉണ്ടോ ആ പിന്നെ അപ്പം പറഞ്ഞ ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെ പേരും കൂടി ഏഴുതാൻ കഴിയാത്തവരുണ്ട് അപ്പൊ ആ രണ്ട് കുട്ടി കുട്ടികളാണ് ഈ വിഷയയാക്കാണ്ട അത് അങ്ങനെ വിട്ടാ മതിയന്ന് പറഞ്ഞ കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാവില്ലന്ന് മനസില കുട്ടികള ഉണ്ടാവുമല്ലോആ അപ്പഇത് പോലെ ആ അങ്ങനത്തെ കുട്ടികളാണെന്ന് പറഞ്ഞു
അല്ലതെ നമക്ക് കൊറച്ചൊക്കൊ നമുക്ക് എല്ലാം ശ്രദ്ധിക്കാനും പറ്റും ഇത് കൊറേ കുട്ടികൾ ഉണ്ടാവുമ്പോ ഉം ശ തീരെ പറ്റൂലാ
കുറേ കുട്ടികൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ നോക്കിയത്തെ നമ്മുക്ക് ശരി പാഠഭാഗം തീർത്തു പോക്കാം അത്രേള്ളൂ അല്ലാത ഓരോ കുട്ടിയും ശ്രദ്ധി നമുക്ക് എന്തായാലും കഴിയില്ല അതപ്പോ പതിനൊന്ന് പൈമൂന്ന് കുട്ടികള് ആ ഒമ്പത് ബോയ്സ് ഉം നാല് ഗേൾസും ഉള്ളൂ ആകെ നാലു കുട്ടികളള്ളു പെൺകുട്ടികള് സുഖാണ് സംഭവം പിന്നെ ഓര് ക്ലാസ് റൂമിൽ ആകെ രണ്ട്
ആ സ്കൂള് പൊതുവേ കെറച്ച് കുട്ടികളേ ഉള്ളൂ?
അല്ലടി കുട്ടികളിണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് മൊത്തം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആ ആ മറ്റു ക്ലാസ്സുകളിലൊക്കെ അല്ല ഉണ്ട് മുപ്പതും മുപ്പത്തഞ്ചും. രണ്ട് എഡിഷൻ വെച്ചിട്ടൊക്കെ കണ്ട് ഈ രണ്ടാം ക്ലാസ്സിലു മാത്രം സ്ട്രെങ്ത്ത് കൊറച്ചു കൊറവാണ്
ആ ആ ആ
ഉം ഉം പിന്നെന്താ ഫുഡോന്നും നമുക്ക് കൊണ്ടോവണ്ട അതൊക്കെ അവിട്ന്ന് കയിക്കാ കുട്ട്യാക്ക് മുട്ടൊക്കെ ഇണ്ടേര്ന്ന് അത് അതും കൊടുക്കൊണ്ട് ആ ഓരോ സമയത്ത് പറയ്ണ്ട് മുട്ടക്കെ ഇടുത്ത് ത്തോളിട്ടോ ഞാനെടുത്തിട്ടില്ല ഇന്ക്ക് മടി ട്യവ അതൊക്കെ ഇട്ക്കാൻ ഹ് ഹ് ഇന്ക്ക അത് കൊണ്ടരാൻ മടിയാ ആ അല്ല ഞാൻ പിന്നെ പോയിക്കാണ്ട് കാര്യല്ലല്ലോ പക്ഷെ അവിടുന്ന് തിന്ന്ക്കാണ്ട് പോരലാ തിന്നാന്തെര്ണ്ടാവും ഞാന് ത്ത് ബാഗിലാണ്ട് ഇടലാണ് ഇപ്പോ ഓന്റെ കയ്യി കൊടുക്കും അപ്പൊ കുട്ടീന്റ കൈയ്യിൽ കൊടുക്കുമ്പളേ
അ ആ
ങ്ങ കൊണ്ട്ര ഇപ്രാശ്യം ഞാന് എട്ത്തിട്ടില്ല ന്റെ കൈ നിർബന്ധിച്ച് തന്നു, നാലണ്ണ എട്ത്ത് തന്നേര്ന്നു, അത് പിന്ന ഞങ്ങള് ഇവിടെ വന്നിട്ട് കഴിച്ചു.
ആ
ന്നെ പിന്നന്ക്ക് ആദ്യേ ഇഷ്ടാ സ്കൂള്ല ചോറ്
ആ എന്താ ചോറിന് ഏ എന്താണ്ടാന്ന് സാമ്പാറും
ന്ന് സാമ്പാറ് ഇന്ന് പച്ചക്കായിം പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു കറി നല്ല ടേസ്റ്റുണ്ട് പിന്നെ സോയാ മീന് ത് വെച്ചതാണോ? ശരി ആ കറിഅല്ല നവിനങ്ങനെ വരട്ട് പോലെ ഉപ്പേരി
അ അ ആ
ശ
അത് മതിയല്ലോ പിന്നെ ടൈമിലെ
ആ പിന്നെ ഓ ടീച്ചേഴ്സ് അച്ചാറുകളൊക്കെ കൊണ്ടുവന്ന്ണ് ട്ടോ ഞാൻ പിന്ന ഒന്നും കൊണ്ടയ്ട്ടില്ല കാണാനൊന്നും ഞാൻ കൂട്ടാനൊക്കെ വെ ച്ച് ഞാവട പയറോണ്ട് ഉപ്പേരി വെച്ചിര്ന്നു. പിന്നെ എന്ത് സാമ്പാറ് ആ സാമ്പാറൊക്കെ ഇണ്ടാക്കിന്. വ്ടെ ഇണ്ടാക്കിക്കെണ്ടേ ച്ച്ട്ട്ണ്ടായ് പിന്നെ വിറ്റ്ണ്ട് ഞ് എന്നോട് ഇവ് നാള തൊട്ട് ചുരിദാർ ഇട്ട് വന്നു ഞാൻ എവിടുന്നാ ചുരിദാർ ഇണ്ടാക്കുന്നു, നിക്ക് ചുരിദാർ ഞാൻ പറഞ്ഞു നിക്ക് ചുരിദാർ ഒന്നും ഇല്ല, സാരി ഉടുത്ത സാരി ആണെങ്കിൽ നാളെ ഉടുത്ത് വരാ, ഷേ നിക്ക് ചുരി ഇവര് ആഴ്ച്ചക്ക് ഒ ഒര് ഒര് കൊല്ലം വരാള്ളതാട്ടോ, ഞങ്ങളൊക്കെ ഇവടെ ചുരിദാറും ഇതൊക്കെ ഇട്ടിട്ട് ഹ് ഹ് ച്ചി കുറവാ അതൊക്കെ കേട്ടിട്ട് ആടി ഞാനിവിടുന്ന്
അത് മറ്റേ വേവീട്ടു ശീലം ഉണ്ടായ കുഴപ്പമില്ല
ഇല്ല എനിക്ക്ഇ ടാ ൻ കുഴപ്പമായിട്ട് ഇതൊന്നുമില്ല ഇടാണെങ്കിൽ ഇനി എടുത്തിട്ട് വേണ്ടേ
അതെ വാങ്ങിട്ടാണ് ഉപയോഗിക്കണവരു
ആ ഇഷ്ടം പോല ഇപ്പൊ എന്താ കാട്ടാന്ന് ഇന്ക്കറീല്ല ഞാൻ പറഞ്ഞു ഇവിടെ വീട്ടില് പറഞ്ഞു അപ്പൊ പിന്നെ കൊഴപ്പൊന്നും പറഞ്ഞീല്ല ആ അനക്ക് വാണോടി അനക്ക് ചെ പറഞ്ഞൂടേയ്ന്നോയ്ച്ച്
അല്ല സാരി കൊഴപ്പം ഇണ്ടാവൂല്ല സാരി
ഉം സാരി സാരി ഇണ്ടെടി കു പ്പായില്ലേയ്ന്നുന്നെ ഷർട്ടും ബ്ലൗസുല്ല ബ്ലൗസില കതൈക്കോളും എവിടെ കണക്ക് ബ്ലൗസ് ആ ബ്ലൗസ് ഒന്നും ഇവിടെ കാണാൻ തന്നല്ല സാ സാരിയൊക്കെ ഇണ്ട്
കാട്ടാ ഒര്
സാരി ഒരു ബ്ലൗസ് ഇവിടെത്തെ ആ കല്യാണത്തിന് വേണ്ടിടെ നി ക്കാനു വേണ്ടീട്ടേ ഇളച്ചത് നിക്കാന് വേണ്ടിട്ട് എടുത്തിരുന്ന ഇത് ഇണ്ടായിരുന്നു ആ സാരിയുണ്ട് അത് നാളെ അല്ലോ ഇട്ടേന് കൊഴപ്പന്നുല്ല ഓല പറയാ പറഞ്ഞ് അല്ലാതെ ഡ്രസ്സിനോട് താൽ അപ്പൊ അങ്ങനൊക്കെയാ നാളെ ഞ്ഞ് സാരി എടുക്കാന്ന് കേൾക്കുന്നുണ്ട് പിന്നെന്താ
വേറെന്തോന്നാണ് അത്യാവശ്യം ഒന്നുല്ല
കോട്ടാണ് ശെരി
അ ആ